ഹലോ ആഹ് ക്ലിയറാവ്ണ്ടോ
ആഹ് ഓക്കെ
ആഹ് പറഞ്ഞോളൂ എന്താ പരിപാടി?
ആഹ്
എന്താ കട്ടായി കട്ടായി പോണ് സംസാരം പറഞ്ഞോളൂ
പരിപാടിയൊന്നും ഇല്ലാ ഇവിടെങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കുന്നു ആണോ
ആണല്ലേ ചായ കുടിച്ചോ?
ഹലോ
ചായ കുടിച്ചോ ആഹ് ചായ കുടിച്ചോ?
സുഖാണ്
ആഹ് എന്താ പരിപാടി വേറെ വിശേഷങ്ങൾ എന്തൊക്കെ ഇവിടെ മഴക്കെ ആയിരുന്നു കാലത്ത് നല്ല മഴക്കെ ആയിരുന്നു. അവിടെ എങ്ങനെണ്ട് മഴക്കെണ്ടായിരുന്നോ?
ചായൊക്കെ കുടിച്ച് ഇഞ്ഞി അടുത്ത കഴിക്കാള്ള സമയായി
ആഹ് മഴക്കെ ഇണ്ടോ എന്തൊക്കെയ വിശേഷങ്ങള് ആഹ് വേറെ എന്തൊക്കെണ്ട് വിശേഷങ്ങള്
ഹലോ കൊറവിണ്ട്
കൊറവുണ്ടല്ലോ ആഹ്
വേറെ പ്പ എന്താ എന്ത ചെയ്യണേ
ഞാൻ ഫോട്ടോഗ്രാഫി ആഹ് വല്ല ജോലി ചെയ്യണ്ടപ്പോ ഹലോ വല്ല ജോലി ചെയ്യണ്ടോ കേക്കണ്ടോ റേഞ്ച് കട്ടായി കട്ടായി പോണു ആഹ് പറ എന്താന്നും മിണ്ടാത്തേ സംസാരിച്ചോളു റേഞ്ച് കട്ടായിട്ട് പോണായി
ആഹ് വീട്ടിലുള്ള
ആഹ് ജോ ആഹ് മക്കളൊക്കെ ഇണ്ടാ എത്ര പിള്ളേരിണ്ട് കുട്ടികളിണ്ടാ ഹലോ കുട്ടികളിണ്ടോന്ന് വെച്ചാ
ആഹ്
കുട്ടികൾ ഉണ്ടോ
ആഹ് ക്കേ റേഞ്ച് കട്ടായി കട്ടായി പോണുണ്ടായിരുന്നു
വീട്ടിൽ വീട്ടിലുള്ള ജോലിന്നെ ചെയ്യണം ണ്ട് വേറെ ജോലിയൊന്നും ഇല്ല
ചെയ്യാണ്ടല്ലേ ആഹ് ആഹ് വേറെ വല്ല പച്ചക്കറിയാ കൃഷിയാ എന്തേലക്കേ ചെയ്യാറുണ്ടോ
ആഹ് കുട്ടികളിണ്ട്
പിന്നെ ആഹ് എനിക്കൊരു കുട്ടിയുണ്ട് ഏഴു വയസ്സ് ഒന്നാം ക്ലാസ്സി പഠിക്കണ്
ഹലോ
കേൾക്കണില്ലേ അവിടെന്ന്
ലോ കിട്ടാ കിട്ടും
അവിടെ റെയനേഞ്ചച് കുറവ് നിങ്ങ അവ സംസാരിക്കുന്നത് ക്ലിയർ അല്ല ചെറുതായി കേൾക്കുണുള്ളൂ കട്ടായി കട്ടായി പോകണം ഇവിടെ നെറ്റ്വർക്ക് കുഴപ്പല്ല പക്ഷെ അവിടെ ഴ എന്താ കുഴപ്പേ ആല്ലെ ആഹ
ആഹ്
മൂന്ന് കുട്ടിയുണ്ടല്ലേ ആ ഭർത്താവ് എന്ത ചെയ്യണം അപ്പോൾ വില കൃഷിയാണോ അല്ലെ അങ്ങനത്തെ വല്ല ജോലിയാണോ എന്താ ചെയ്യണ ഭർത്താവേ എന്താ ചെയ്യണ
റേഞ്ച് ഇതിലൊക്കെ കാണിണക്ണ്ട് ഫോണ റേഞ്ച് കാണിക്കണണ്ട് എന്തോ ആവോ ഇതിന്റെ പ്രശ്നവും
ആഹ് കട്ടായി ആഹ് എന്തോ കട്ടകട്ടായി പോകുന്നു സംസാരം ഫുുള്ളായിട്ട് കിട്ടണല്ലേ ആഹ് പറഞ്ഞോളൂ ഞാൻ കേൾക്ക്ണ്ട് പിന്നെന്താ വിശേഷം രാത്രിക്ക് എന്നിട്ടാ ഭക്ഷണം ഉണ്ടാക്കണത്
രാത്രിക്ക് ഉച്ചക്കത്തെ ചോറ്ന്നെ ഉണ്ട്
അല്ലേ കറി മാത്രം വേറെ വെക്കുയ്ക്കും അല്ലേ
കറിയൊക്കെ ഉണ്ട് ഉച്ചക്കക്ക്‌
ആല്ലേ ആഹ് എത്ര വയസായിണ്ട് ഫ്ലവേഴ്സ് ഒക്കെ എത്രയന്ന് ചോദിച്ചത്
വയസോ
ആഹ്
വയസ്സ് ഒരു മുപ്പത്
അല്ലെ ആഹ് ഭർത്താവ് എന്ത് ചെയ്യണ, അപ്പോൊ ജോലി വല്ലാം ചെയ്യണണ്ടോ കൃഷിയാണോ, അല്ല വേറെ എല്ലാ ജോലയിലും ചെയ്യണ്ടണ്ടോ
ഓര് കടേൽ, ഇല്ല സൗദിയിലാ
ആഹ് പുറത്ത് വർക്ക് ചെയ്യണല്ലേ ഓക്കെ ഓക്കെ വല്ല കോഴിനെ വളർത്തണ അല്ല വേറെ ആടിനെ വല്ല, വല്ല അങ്ങനത്തെ വല്ല പരിപാടിയ ഉണ്ടോ
കൊയിനി ആടിനെ ഒന്ന് വളർത്തണ് ല്ല ഇപ്പൊ ആരായിനെ ഒക്കെ വളർത്തണത്
ആഹ് അല്ല ചോദിച്ചപ്പോ ഞാൻ ചോയി ച്ചിന്നുള്ളൂ വിശേഷൾ ചോദിച്ചപ്പൊ, ഒകെ ഒകെ
ഇപ്പൊ ആർക്കും സമയമല്ലല്ലോ അങ്ങനെന്നും വളർത്താന്
ആഹ് ശരി ശരി ആഹ
ഉം
പിന്നെ നാടൊക്കെ എങ്ങനെ ഇരിക്കന് അവിടുത്തെ സ്ഥലങ്ങളൊക്കെ എങ്ങനെുണ്ട് ഉം ആഹ്
പിന്നെ, പിന്നെ ഇപ്പൊ ഒരു, ഊല ചെ
ആഹ്
ഉണ്ടല്ലോ
ആഹ് ആഹ്
ഇങ്ങനത്തെ നല്ല ഇഷ്ടമുള്ളഒരു ഒരു മത്സരല്ലേ
ആണലെ, ആഹ് മലകളുള്ള സ്ഥലമാണ് അല്ല നിരപ്പായ സ്ഥലം എങ്ങനെത്തെ സ്ഥലണ് ഭംഗിയുള്ള സ്ഥലം ആഹ് ഓക്കെ ഓക്കെ പാടാണ്ടല്ലേ ആഹ് നല്ല പ്രകൃതിള്ള സ്ഥലമാണല്ലേ
നല്ല കാണാൻ നല്ല പച്ചപ്പുള്ള നല്ല സ്ഥലങ്ങളാണ്
ആഹ്
നല്ല പച്ചപ്പുള്ള സ്ഥലങ്ങളാ
സ്ഥലങ്ങളാണല്ലേ, ഓക്കെ ഓക്കെ മക്കള് നാളെ സ്കൂളീക്ക്‌ പോണ്ല്ലേ സ്കൂളൊക്കെല്ലേ നാളെ ഉം ആഹ് ആഹ് ആണ്ലെ ആഹ് പാടങ്ങള് ല്ലേ ആഹ്, കടകളോന്നുല്ല ല്ലേ പുഴയേള്ളൂ ഓക്കെ ഓക്കെ, ഓക്കേ ഒക്കെ
മുകൾലാണ്, താഴെ പൊഴാ
ആണ്ലെ എഹ് വീടൊക്കെ എങ്ങനെ രണ്ട് നെലേണോ ഒരു നെലെ ആണോ വീട് എങ്ങനെ ഫ്രിയാ ആഹ്
കടലി കടല് ഇവിടെ അടുത്തില്ല കൊറച്ചാ ദൂരെ പോണം
ഇല്ലെലെ ആഹ് ഓക്കെ ആഹ് ആഹ് ചോയ്ച്ച്ന്നൊള്ളൂ ഇവിടെക്കേ അങ്ങനെ കടലും, പുഴയൊക്കെ ഉണ്ടായ്ന്നു ആഹ് ഒരു നെലെ, ആഹ് ശരി ശരി ഇന്ന് കാല തൊടങ്ങിയ മഴുണ്ടായിരുന്നോ അവിടെ ആഹ് രണ്ടാമത് ഇട്ക്കണലെ ഓക്കെ, ഓക്കെ
അത്
മക്കളൊക്കെ എന്തെയ്യെണ്
ആഹ് മേലെ ക്കാണ്ട്
കളിയ്ക്കാണൊ അതോ അല്ല പഠിയ്ക്കാണോ
ഒരാള് പത്താം ക്ലാസ് കയ്ഞ്ഞു
കയ്ഞ്ഞുലെ ഓ പ്ലസ് ടൂൽക്ക് ഫോളോ ചെയ്ത് ലെ ആഹ് ആഹ് ആഹ് ആഹ് ആണ് ലെ ആഹ് ശരി ശരി അവര് എന്ത് എങ്ങനെ നല്ല കുറുമ്പും കാര്യങ്ങളൊക്കെ ഇണ്ടോ?
പിന്നെ ആൺകുട്ടിയാളാണ് മൂന്നും പിന്നെ പറയാൻല്യ അടിം പിടിം
ആഹ് ശരി ശരിയാ ആഹ് എല്ലോട്ത്തും കുറുമ്പമ്മാരായിരിയ്ക്കും അത് ശരിയാ
ഉം മൂന്ന് ആൺകുട്ടിയാളാണ് അപ്പം മൂന്നാളും അങ്ങട്ടും ഇങ്ങട്ടും എപ്പും തല്ലെന്നെ
ആണ്ല്ലേ ആ എന്റെ വീട്ടില് ഞാൻങ്ങ മൂന്ന് പേരു ആണ് ആണ്ങ്ങള്
ആഹ് അത് ശെരി
എനിക്കൊരു മോനുണ്ട് അങ്ങനെ ഭാര്യ ഇവ്ടെ ഇല്ല്യ ഭാര്യ പൊറത്താണ് വർക്ക് ചെയ്യ്ണത് അങ്ങനെ
ഏഹ് എന്താ വർക്ക് ചെയ്യണെ?
ഭാര്യ ഒരു സ്കൂളില് വർക്കെയ്യാണ് പൊർത്ത് ദുബായിൽ ആ ഭാഗത്ത്
ദുബായില
ഉം
ഉം
പിന്നെ എന്തൊക്കെ വിശേഷം അവടെ വല്ല അസുഖങ്ങളൊക്കെ ഉണ്ട പന്യൊ കാര്യങ്ങളൊക്കെ ഉണ്ടാ ഇല്ല്യ മോനെ ഞാൻ നോക്ക്ണ് ഞാൻപ്പ ഇവടെ നാട്ടിലാണ്.
അപ്പ നിങ്ങള് വീട്ടുകാരിയും അവര് പൊർത്തും
ആഹ് അങ്ങനെ
ചെലേട്ത്തൊക്കെ അങ്ങനേണ്
ശരി ആഹ് ആഹ്
ഇപ്പക്കെ അങ്ങനല്ലെ ഇപ്പത്തെ കാലൊക്കെ
ആഹ്
ഇപ്പത്തെ അങ്ങനൊക്കേണ്
ആണ്ല്ലേ പൊറുത്ത് പോവാൻ നോക്കീല്ലേ അപ്പൊ പൊറുത്ത് ക്ക് പോയിണ്ടാ ആഹ് അത് ശരിയാ ആഹ് അല്ല നിങ്ങള് പൊറുത്ത്ക്ക് പോവാൻ നോകീലെ അപ്പൊ
പൊർത്ത്ക്ക് പോയി ജോലി ഇട്ക്കാൻ ഞമ്മളെ ഇവ്ട്ന്ന് വിടൂല
ആണ് ലെ ആഹ് ശരി ശരി ശരി
ഇക്ക്യും അങ്ങനെ വല്യ താല്പര്യാന്ന് ഇവിടെ വീട്ടുകർക്കൊന്നും പിന്നെ പൊർത്ത് പോയി ഒരു വല്യ താൽപര്യ
അ അല്ലാം കൂടി ഈ വീട്ടിതന്നെ ഒത് ഒത്ങ്ങി തീർന്നല്ലേ?
എല്ലാം കൂടി ഇതി തന്നെ ഒതുങ്ങി.
ആഹ് ആ ആഹ് അയ്നോള്ള സങ്കടും കാര്യങ്ങളൊന്നുല്ലല്ലോ വെഷ്മൊന്നുല്ലല്ലോ ആഹ് ശരിയാ അല്ല വെഷ്മും കാര്യങ്ങളൊന്നുല്ലല്ലോ വീട്ടില് ങ്ങനെ കൊഴപ്പൊന്നുല്ലല്ലോ അല്ല ഭർത്താവായിട്ട് ഇങ്ങനെ വെഷ്മും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അതന്നെ കൊഴ്പ്പല്ല
ഒന്നുല്ല
ഉം അപ്പൊ കൊഴപ്പല്ല ഏ കിട്ട്യത് ങ്ങേ ച്ച് വീട്ടില് അടങ്ങി അല്ലേഹ് അടങ്ങിയിരിക്കുന്ന അല്ലേ
ആഹ് വീട്ടില്ങ്ങനെ ഒതുങ്ങി കൂടി നിക്ക
കൂടി ആഹ് എന്തേലൊക്കെ ചെയ്യ് ഓൺ വേറെക്കെ ഓൺലൈൻ എന്തേലും ചെയ്. ആഹ് ആഹ് ആ ഓൺലൈനായി ചെയ്ത് നമുക്കെന്തേലൊക്കെ ഒരു സന്തോഷം കിട്ടുംലോ. നമ്ക്ക് ഇഷ്ടള്ള കാര്യങ്ങങ്ങള് ചെയ്യ് അപ്പൊ എന്തായാലും സന്തോഷം കിട്ടും. ആഹ് നമുക്ക് ഇഷ്ടള്ള കാര്യങ്ങൾ ചെയ്യുമ്പോ നമുക്ക് നല്ല മനസ്സിന് സന്തോഷം കിട്ടും.
ആഹ് മക്കളൊക്കെ സ്കൂൾ പോയാല് പിന്നെ ഒറ്റക്കല്ലെ അപ്പൊ ങ്ങനെ
ഫ്രീ അല്ലേ ആ ഓക്കെ
ഫ്രീ ആവുമ്പോ അപ്പൊ ങ്ങനെ
ആഹ് ആ തറവാടല്ലല്ലേ സെപ്പറേറ്റ് താമസിക്കല്ലേ?
ആഹ്
തറവാട്ല്ലലേ സെപ്പറേറ്റ് ആയിട്ട് താമസിക്കാണ്ലൊ
ആഹ് അല്ല സെപ്പറേറ്റ്ണ്
ആഹ് ആഹ് ഇപ്പാൾക്കാര് പയേ പോലെ ങ്ങനെ ചെറ്യേ കുടുംബം പോലെ ആ ശരി ശരി പറമ്പ് വാങ്ങി ഈ വീട്ടെ വെച്ചിണ്ടൊലെ
പറമ്പ് തില്ള്ള പറമ്പെന്നെ
ആഹ് അത് വെച്ചാ തറവാടുവക കിട്ടിയതാ ഭാഗം
ഉം കിട്ടിയിട്ടില്ല എഴുതിയിട്ടില്ല പിന്നെ വീട് ഇട്ത്ത്ക്ണ്
ആ ആയ്ന്പകരം വീട് വച്ചിണ് ആധാർന്ന് മാറ്റിട്ടില്ല. കാലശേഷം മാറ്റും ആയികരം ഓക്കെ ഓക്കെ ആ അവിടെ എങ്ങനെ തെങ്ങും കാര്യങ്ങളൊക്കെ ള്ള സ്ഥലമാണോ പറമ്പൊക്കെങ്ങനെ
ആഹ് നല്ല നല്ല തെങ്ങും തേങ്യോക്കെണ്ട്.
ഇണ്ട് ലേ ആ ആ
ഉം
ഇത് നല്ലതെങ്ങനാ നമ്ക്ക്‌ ലാഭം വല്ലോം കിട്ട്ണ്ടോ തെങ്ങിന് തിന്നൊക്കെ?
ഒക്കെണ്ട്.
ഇണ്ടാവൂലാ ആ മാഷാഅള്ളാഹ്
തെങ്ങ്ണ്ട് ചക്കണ്ട് മാങ്ങണ്ട് എല്ലണ്ട് ഇവടെ വീട്ടിലില്ല തറവാട്ടിലെ അതിലെ സ്ഥലത്ത്ട്
ആഹ് അപ്പതിനത്തൊക്ക ചക്ക്ണ്ട ആ നല്ല ചക്കേണോ അല്ല പഴച്ചക്കേണോ അല്ല വരിക്ക ചക്ക അല്ല നല്ലമധിരണ്ടാവുല്ലെ അങ്ങനൊക്കെ പോണ് ല്ലെ
ഈടെ ചക്ക പൊരിക്കല്ലോ എണ്ണ
ആഹ് ആ ഇത്തന്റെ സ്വന്തം നാട് അവിടെ തന്നേണോ അല്ല അവിടന്ന് ദൂരം ണ്ടോ വേറെ ജില്ലേണോ
ഹലോ?
ആഹ് സ്വന്തം നാട് അവിടേണോ അല്ല വേറെ സ്ഥലത്താണോ
അല്ല പെയ്ക്കൊ
ഉം അല്ല വീട് അവവിടെ അടുത്താണോ അല്ല കെട്ടിച്ചു വരണ ഇങ്ങോട്ടല്ലോ
ആ കൊറച്ച് അഞ്ച് കിലോ ത്രക്കണ്ട്
ഇണ്ടല്ല ഇത് ലവ് മാരേജ് ആണ നല്ല സാധാ മാരേജ അറേഞ്ച് മാരേജ
എത്ര ദൂരുണ്ട്
ഉണ്ടല്ലേ ആഹ് ആഹ് ലവ് മാരേജാ അല്ല അറേഞ്ച് മാരേജാ ചെയ്തു ഹലോ
അഞ്ച് കിലോമീറ്റർ ദൂരം ഞമ്മ അറേഞ്ച ആണ് കുടുംബത്തിന്നാണ്